ആ വെച്ചാ എന്താ പാട് സുഖല്ലേ
വീട്ടിലാണേ അപ്പോൾ ഇനി കൊർച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണച്ചിട്ടാ
ആഹ് എന്താ പരിപടി. ഇപ്പൊ വേൾഡ് കപ്പിന്റെ ടൈംമൊക്കെ ആണല്ലോല്ലോ
ഉം ന്നപ്പ ഞിപ്പോ അർജന്റീൻ്റിം അർജന്റീന്റെ കളില്ലേ കാണം
സംഭവം ഞാന് ഫുട്ബോളിന്റെ പേരാണ് വേൾഡ് കപ്പ് ഭയങ്കര ഇഷ്ട എന്നാലും ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഫുട്ബോളിന്റെ അതേ മാരിക്ക് തന്നെ ഐ പി എൽ ഇവിടെ കിട്ടിയിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു സങ്കടം തൊ ഉണ്ട് ഏ പക്ഷേ നിങ്ങള് ക്രിക്കറ്റ് ഫോളോ ചെയ്യലില്ലേ അത്ര
ഫോളോ ചെയ്‌ലില്ലേ അത്ര അങ്ങനെ ചെയ്യലില്ല പക്ഷെ കളിക്കാനൊക്കെ പോകലു കേട്ടോ നമ്മള അവിടെയൊക്കെ ഡെയിലി ഇപ്പ ഈ ഞായാഴ്ചിം കളിണ്ട് എല്ലാ ഞാറാഴ്ച്ചിം വെ വെക്കൽ ണ്ട് കളി അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാവും കൂടി എൽ പി സ്കൂളാണ് സ്കൂളിന്റെ അടുത്താണ് വീട് അപ്പൊ അത്യാവശ്യ ഗ്രൗണ്ട് ഉണ്ട് ഏ ഇവിടെ ഇവിടുന്ന് ഞമ്മള ഈ നാട്ടിന്ന് കുട്ടിയൾ കുറവാണ് ഈ പുറത്ത് കുറച്ച് അപ്പർത്തെ ഭാഗത്തു നിന്ന് വലിയ വല്യ ഏട്ടന്മാരെ മെയിന് ആയിട്ട് അത്യാവശ്യം വയസ്സുള്ളവരെ വരിക ഈ ക്രിക്കറ്റിനോട് കൂടുതൽ താല്പര്യം നമ്മള ഈ ചെറുപ്പക്കാരെക്കാളിലും കൂടുതലായിട്ടുള്ളത് അത്യാവശ്യം എയ്ജ്ള്ളവരാവും കളിക്ക ഏഹ് അത് അതുകൊണ്ട് പിന്നെ ഓല് ഞായറാഴ്ച ഒരു ലീവ് ഒക്കെ ഞാ സപ്പോർട്ട്ണ്ടാവും ഇടയ്ക്ക് നമ്മളൊക്കെ ഇറങ്ങും ആളില്ലാത്ത സമയത്ത് അല്ലാത്തപ്പോ ഇങ്ങനെയൊന്നും ഇറങ്ങലില്ല നിങ്ങള അവിടെ കളിക്കാൻ പോക്ക്ണ്ടോ
ഇവിടെ കളി ഉണ്ടോന്ന് വെച്ചാല് ഇവിടെ കുട്ടികൾ കളിക്കലണ്ട് തോന്നുന്നു
വർക്കിയവടെ പണ്ട് നാട്ട് സമയത്ത് കളിച്ചിരുന്നു അതും ചെറുപ്പത്തില് അത് എനിക്ക് കളിക്കാൻ എപ്പം ഫുട്ബോളിനെക്കാളും ഇഷ്ടം ക്രിക്കറ്റാണ് അത് എന്താന്നറിയില്ല ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങും ഇതൊക്കായിട്ട് അതൊക്കെ ഭയങ്കര രസമായി
ആഹ് ഭയങ്കര രസ ഭയങ്കര ഫീലാണ്
ഇപ്പൊആലോചിക്കുമ്പെ നോസ്സ്റ്റാളിജി അടിക്കുന്ന സംഭവമാണ് ക്രിക്കറ്റ് എന്നുള്ളത് ഏ ഇങ്ങനെ
ഏ ഇങ്ങനെ ബോൾ അടിക്ക ബോൾടിക്ക ആഹ് റണ്ണിങ് ഫീല് ഇക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് പിന്നെ ഓർമ്മകൾ പറയാൻ ഉണ്ടെങ്കിൽ കുറയേ
ഈ ക്രിക്കറ്റ് മാത്രരുന്നു അവള് കളിച്ചൊണ്ടിരുന്നത് പക്ഷെ ഞാനൻ ഇപ്പ ക്രിക്കറ്റ് കളിക്കുകണ്ടെങ്കിലും ക്രിക്കറ്റ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് ഏ ഐ പി എൽ ആണെങ്കിലും വേൾഡ് കപ്പ്‌ ആണെങ്കിലും
ഇപ്പൊ ഐ പി എൽ ആണെന്നുണ്ടെലും വേൾഡ് കപ്പാണെന്നുണ്ടെിലും ഒക്കെ
എന്നാല് ഞാൻ ഐ പി എൽ ഐ പി എൽ ക്രിക്കറ്റ്ന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഭയങ്കര രസമാണ് നമ്മ കാണ്ടിരിക്കുന്നത് ഫാരസക്ക്
ഐ പി എൽ എതാ ടീം? ഹലോ
എന്ന ചെന്നൈ യു എസ് കെ
ചെന്നെയാ സേം നമ്മളും പണ്ട് മുതലേ ചെന്നൈ ആണ് ഐ പി എൽ എപ്പോഴും കാണലുണ്ട് ഏ ചെന്നൈന്നെ നമ്മള ധോണിയാശാൻ ആഹ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇന്ത്യൽ ഏ ഒന്നുകൂടി ഫുട്ബോളിനേക്കാൾ സപ്പോർട്ട് ചെയ്യുന്ന ക്രിക്കറ്റിനാ തോന്നു എനിക്ക് അല്ലെ ഇന്ത്യയില് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ അടി
അത് തോന്നലല്ല അത് സത്യാണ് ഇന്ത്യേലെ ഫുട്ബോളിന് തീരെ സ ക്കൊടില്ലെ ഏഹ് എല്ലറു
ക്രിക്കറ്റിനോടാണ് സപ്പോട്ട്
അതെ
ഇപ്പ സഞ്ജു സാംസണൊക്കെ വന്നല്ലൊ ഏഹ് അപ്പോ ഞാ ഇങ്ങനെ ആലോയ്ക്കെര്ണു ഇപ്പൊ എങ്ങനേണ്പ്പൊ ഈ ക്രിക്കറ്റ് ഇങ്ങനവന്നത് അപ്പോ ജസ്റ്റ്ങ്ങനെ ഇപ്പടാത്ത് ഒരു റീല് കണ്ടതാണ് റീല് സഞ്ജു സാംസണൊ ആരോ ഇങ്ങനെ ഇന്റർവ്യൂൽ ഇങ്ങനെ സംസാരിക്കുമ്പോ ആരോ പറഞ്ഞാണ് ഇംഗ്ലണ്ടില് എവിടെയൊക്കെയാണ് ക്രിക്കറ്റ് ആദ്യമായിട്ട് രൂപം കൊണ്ടത് പിന്നീടായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ക്കെ വ്യാപിച്ചാണ് പറ്ണെ കെട്ടൊ ശരിയാണാവൊ എന്തൊ അറിയില്ല അപ്പങ്ങനെ പ കണ്ടു ഇങ്ങനെ ക്രിക്കറ്റിന്റെ ഉൽഭവം ഇംഗ്ലണ്ടിലാണ്ന്ന് കാണപ്പെട്ടു പിന്നേ ലോകത്തിൻ്റെ പല ഭാഗ്യങ്ങളും ഏഹ് പ്രത്യേകിച്ച് ഇന്ത്യക്കെ കൂടുതല് സപൊ പ്പോട്ടീയ്യ്ന്നത് ഫുട്ബോളിനെക്കാളും ഹോക്കിക്കുണ്ട് അത്യാവശ്യം ഇന്നാലും കൂടുതല് സപ്പോർട്ടീയ്യ്ണെ ഇൻക്ക് തോന്നുന്നു ക്രിക്കറ്റ്നാണ്ന്ന് ആഹ് അത്യാവശ്യ ഗ്രൗണ്ട്ണ്ട് കളിക്കാർക്ക് വേണ്ട സൗ സൗകര്യങ്ങള്ണ്ട് പഷെ ബിസ്നസ് മേഖലയും കൂടി ഇതിലേക്ക്‌ ക്ക് വ്യാപിച്ചോന്നൊര് സംശയണ്ട് പണള്ളോർക്ക് കയ്യൂക്ക്ണ്ടാവുന്ന്ള്ളെ നെലേലാണ് ആർക്ക് നല്ല പണം ഇണ്ടോ പണം കൊട്ത്ത് ഓരോ പോസ്റ്റ് വാങ്ങാന്ന് ഇള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടൊന്ന് സംശയണ്ട് അങ്ങൻ തന്നല്ലെ ഇങ്ങളെ അഭിപ്രായെന്താണ് ഇപ്പിതിനെ കുറ്ച്ച്ട്ട്
ഇന്റ അഭിപ്രായംന്നർഞ്ഞാല് ഇന്ത്യേല് ഫുട്ബോളിനേക്കാൾ കൂടുതല് ക്രിക്കറ്റിന് ന്നല്ല ക്രിക്കറ്റിനേ ഇവിടെ പരിഗണനൊള്ളു എന്നാണ് ഞാൻ മനസ്സ്ലാക്ക്യെ ഫുട്ബോളിനൊര് ചെറിയ പരിഗണനെങ്കിലും കൊട് ന്ന്ണ്ടെങ്കി ഇന്ത്യ എവിടെങ്കിലൊക്കെ എത്തീട്ട്ണ്ടാവും ഏഹ് ഈ നിലവിലെ ഫിഫാറാങ്കിംങ് നോക്ക്യാ മതി ഇന്ത്യ എവടെ കെട്ക്ക്ണെ ന്ന് ള്ളത് കാണാം അപ്പോ ഇന്ത്യ ഫുൾ ഫോക്കസ് കൊട്ക്ക്ണത് ക്രിക്കറ്റിനാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താവ്ണ്ട് ക്രിക്കറ്റ്ലെ എല്ലാ ഫോർമാറ്റിലും ഇപ്പൊ ട്ടീ ട്വന്റി അയ്ക്കോട്ടെ ഓഡി ഐ അയ്ക്കോട്ടെ ടെസ്റ്റായ്ക്കോട്ടെ ഇതിലൊക്കെ ടോപ്പ് ത്രീ ഇട്ത്തോക്ക്യ അയില് ഇന്ത്യണ്ടാവും റാങ്കിങ്ങില് ഇണ്ടാവും അയില് ബാറ്റേഴ്സ് ഇട്ത്തോക്ക്യ അയില്ണ്ടാവും ഓൾറൗണ്ടേഴ്സ് ഇണ്ടാവും ബോളേ്സ്ണ്ടാവും ഏഹ് കാര്ണം ഇന്ത്യ അത്രത്തോളം പിന്തുണക്ക്ണത് ക്രിക്കറ്റ്നാണ് അതുകൊണ്ടെന്നെ ഇന്ത്യയില് ഏറ്റവും കൂടുതല് വേരോട്ടം ഇള്ളതും ക്രിക്കറ്റ്നാണ് ഞമ്മള് മലയാളികൾക്ക് അഭിമാനമായിട്ട് സഞ്ജു സാംസനെ എട്ത്ത് കാണിക്കാനും പറ്റുന്നുണ്ട് ഉം അതുകൊണ്ടെന്നെ ക്രിക്കറ്റ്ന്ന് പറ്ഞ്ഞാല് ഇന്ത്യക്കാർക്കൊര് ഭ്രാന്താണ് തൊടങ്ങിയത് ഇംഗ്ലണ്ടിലൊ മറ്റൊക്കായിരിക്കും പഷെ ഞാൻ മനസ്സിലാക്ക്ണെ ഇന്ത്യനെ പോലെ ക്രിക്ക്നെ പണിട്ക്ക്ന്ന ഒര് രാജ്യം വേറെ ഇണ്ടാവുല്ല ഐ മീൻ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കിലും അവരൊക്കെ ഇന്ത്യക്ക് താഴെ വര്ന്നൊള്ളു ന്ന്ള്ളതാണ് പിന്നെ ഈ പണമുള്ളവർക്ക് കയ്യൂക്ക്ന്ന്ള്ളത് ഏഹ് അത് എല്ലാ മേഖലയിലും കൊക്കണൊ ക്രിക്കറ്റിലും പല സ്ഥലത്തും അങ്ങനെ പക്ഷെ ക്രിക്കറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യത്തെ ഏത് നടത്ത്ന്ന്ണ്ട് ഏത് ക്രിക്കറ്റ്
ഹലോ ഹലൊ ഹലൊ ഹലോ ബ്രൊ കേക്ക്ണുണ്ടൊ ഹലൊ